കേൾക്കില്ലേ ഹലോ
ഹലോ ഗുഡ് മോർണിംഗ് ന്തെ ഓ കേക്ക്ണ് ണ്ട്
ആഹ് കേൾക്ക്ണ്ട് ല്ലേ ആഹ്
ആഹ്‌
ഞാൻ ഫസ്റ്റ് ഹലോ പർഞ്ഞപെ പിന്നെന്നും കേക്കണില്ല റേഞ്ച് പോയാരിച്ച് ഇപ്പ മയൊന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊകൊയപ്പൊന്നുല്ലല്ലോ
ആഹ് പ്പൊ മയൊന്നില്ല അതന്നെ ആ മയൊക്കെ പെയ്യുമ്പോളാണ് ഈ റഞ്ചും കേ
ആഹ് ഇന്നലെ ന്നും തീരെ വെച്ചിട്ട് ഫുള്ള് കേക്ക്‌ണില്ല അയ്ലാ മറ്റേ എ മൻസ്സ് ഏ നിങ്ങൾ വിളിക്കുന്ന കോളുകൾ മറ്റൊരു തിരക്കിലാണ്ന്നർ ഞ്ഞ് ആഹ്ങ്ങനെ കാണിക്കന്നെ കാണിക്കന്നെ കൊറേ നെക്കി നെക്കി പിന്നെ ഞാനണ്ടോഫാക്കി പിന്നെ ഒർങ്ങി വേഗം
ഉം ഉം
പെട്ടെന്നൊറങ്ങി ചോർന്നാണ്ട് കുറെക്കയില് ങ്ങനെ ണ്ടാക്കാജാരിച്ച് ശനി ഞായറും കൂ ക്ക് പഠിക്കാനൊന്നുല്ലല്ലോ ന്നാ പിന്നെ സ്കൂളൊന്നുംല്ലല്ലോ ജാരിച്ച് കൊറച്ചൊക്കെ ഫോണിൽ ങ്ങനെതാക്കാ വിചാര്ച്ചാ ആർക്കെങ്കിലും വിളിക്ക ഫോണോ ഫ്രണ്ട് ചെയ്യാ വിചാരിച്ച് നോക്കുമ്പോ ന്നും കയ്യണില്ല ആ പെരുംമയേം പെയ്ത്എനിപ്പെന്താറീല ഇപ്പന്തായാലും രാവിലെ കൊയപ്പല്ല തോന്ന്ണ്
ഉം മൂത്തക്കുട്ടി എവ്ടെ കൾച്ചാൻ പോയ്
മൂത്തക്കുട്ടി കളിക്കാൻ പോയിക്ക്ണ് ഓന് ഫുട്ബോൾന്റെ ആളല്ലേ
ആഹ് ഓന്പ്പോന്ന് അർജന്റീന ജയിച്ചപ്പോ ഒരു വെഷമായിണ്ടാവും ല്ലേ അർജന്റീന ജയിച്ചപ്പോ പോലും അർജന്റീന ജയിച്ച
ആഹ് അവന് ബ്രസീൽഫൻ ആണ് അവന് അവനും അവന്റെ ഉപ്പയൊക്കെ മൂന്നരക്ക്നീച്ച് കളിയൊക്കെ കണ്ട് അപ്പൊ പിന്നെ മറ്റേ മന്ത്രവാദി അർജന്റീന തോൽക്കുന്നൊക്കെ പറഞ്ഞപ്പേ- സന്തോഷൊണ്ടായി അതില് പിന്നെ രണ്ടേ രണ്ടിന നിന്നപ്പം ഓലിങ്ങനെ വിചാരിച്ചനി തോൽക്കോ അങ്ങനെയൊക്കെ ഒരിത്ണ്ടായി- പിന്നെ പിന്നല്ലേ ഓല് ഒരു ഗോള് കൂടി അടിച്ച് -
ആഹ് അടിച്ചത് ഞാനും കണ്ടാർന്നു ഒരു ഗോളടിച്ചത് ഞാനും കാണണ്ടായിരുന്നു എന്റെ ഹസ്ബൻറും കണ്ട- അപ്പൊ ഞാനിങ്ങനെ നോക്കിന്ന് അപ്പൊ കണ്ടു ഏഹ് -
ഇക്കാ നാല് മണിക്ക് എണീറ്റപ്പൊ ഇവരിവിടെ കളി കണ്ടിരിക്കുയാണ്
ഏഹ് ഞാന് ഇങ്ങനെ ഒണർന്നു നോക്കുമ്പോളാണ് കാണ് ആഹ് ഞാനും കണ്ടില്ല രണ്ട് രണ്ടെണ്ണം ക പിന്നെ ഞാനിങ്ങനെ നോക്കിക്കുമ്പോൾ തന്നെയാണ് ഒരു ഗോള്
ഇത്രമിനിറ്റ് എന്താ കൊടുത്തല് പിന്നെ ഒരു ഗോള് - കൂടി അടിച്ച് അങ്ങനെ മൂന്നേ രണ്ടായി അങ്ങനെയാണ് കൊറെ അവലിങ്ങനെ കാണലൊണ്ട്
എങ്ങനെയാലും ഓല് കൊറെേ പുടിച്ച് നിന്ന്ണ് ഷോയില്-
ആഹ് പക്ഷെ നല്ല കളിക്കാരാ തോന്നുന്നുണ്ട് ഐറ്റങ്ങള് നല്ല എതിർട്ടീമ നല്ലൊരു കളിക്കാരാ-
ആഹ്
ആഫ്രിക്കെ പോലത്തെ ആഹ് ആഹ് ഉണ്ട് ഇല കണ്ടിട്ട് മറ്റെ ആ എന്താ നിന്റെ പേര്
അസീഞ്ഞോ എന്തൊതുല്ലേ
അല്ല കബോഡ ഏതൊരു അല്ലാ രാജ്യത്തിന്റെ പേരെന്തേനും ആഹ് അതന്നെ തന്നെ നല്ല ടീയിരുന്നു ഞാന് ആദ്യമായിട്ടാ അവര്ടെ കളി കാണണേ
ഏനെ മുസ്ലിനൊ ചെറിയ രാജ്യണര് ചെറിയ രാജ്യം അത്രോ
നല്ല മോശം നല്ല ഇല്ല കളിക്കാരൊക്കെ നല്ല കളിക്കണ്ടി കേട്ടോ
ആണല്ല പുതിയ ഓലിപ്പ ആദ്യായിട്ട് ചേർന്നതാണ് ഇവൾടൊപ്പം
ഏഹ് ഈ ആഹ് ഈ ലോകകപ്പിന് കഴിഞ്ഞ പ്രാവശ്യൊന്നും ഉണ്ടാവില്ല യോഗ്യത നേടിട്ടുണ്ടാവില്ല
ഉം
ആഹ് അതെന്നെ നല്ലോണം കളിക്കണ്ട്
നമ്മള് ഇന്ത്യൻടീമിന് ഇപ്പോ എന്നായിപ്പ ഒരു യോഗ്യത കിട്ടും അതിന് കളിക്ക ഇന്ത്യയിൽ കളിക്ക- ക്കാരും ഇല്ല തോന്നുന്നുണ്ടില്ലേ എന്താണോ
ഇന്ത്യൻ ടീമില് ഫാൻസ് ഉണ്ടല്ലോ ബ്രസീല് - അർജന്റീനയും ഫ്ലക്സ് വക്കും കട്ട്ഔട്ട് വെക്കലൊക്കെ ആയിട്ട് അയ്ന് കൊറേ ആൾക്കാരുണ്ടല്ലോ ഇന്ത്യക്ക് -
ആഹ് അതെ
അധികം ആളും ബ്രസീൽ ഫാനും അർജന്റീനയും പോർച്ചുഗലും ഒക്കെ ആയിട്ട് ഇവിടെ എല്ലാരും ബ്രസീൽ ഫാനാണ് ഇല്ല ഒന്നും കഴിഞ്ഞില്ലാ ടാടാ
ആഹ് മെഷീനിലിടലാ കല്ല്മ്മേല് ഒന്നും തിരുമ്പലില്ലേ നിങ്ങള് തീരെ
ആഹ് ഞങ്ങള് ഇവിടെ മുറ്റാകെ ചപ്രിയ- ആകെ മഴ പെയ്താല് കല് ചീയ്യും എന്താണ് കല്ലോ? എന്തിനാണാ കല്ലൊക്കെ പൊറക്കുന്നത് ആ വ്യായാമാണ് ഇവിടെ അടുക്കള ഭാഗം നിങ്ങൾ കാണാഞ്ഞിട്ടാണ് അടുക്കള ഭാഗ ടെ വന്ന് വന്ന് നോക്കണം അവിടെ ആകെ ചളി ചളിന്ന് പറഞ്ഞാല് അതൊന്ന്് മുറ്റം കൊറച്ച് ഒരുലോട് മണ്ണൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് ലെവലാക്കി കൊ ച്ച് മെറ്റലെങ്കിലും ഇടണ്ടിയോരും
അതല്ലേ ഇങ്ങളെ മകനെ ഇങ്ങളെ മകനെ എപ്പളും കളി ക്കാഫുട്ബോൾ കളിക്കാൻ പോലാണന്ന് പറഞ്ഞ അപ്പൊ എങ്ങനെയാലും ഗ്രൗണ്ടില് മണ്ണും ചളിക്കൊണ്ടാകു അതൊക്കൊന്ന് കല്ലിൽ ഒര ച്ച് തിരുമ്പിയെങ്കിലല്ലേ അതൊക്കൊന്നുവൃത്തിയാവുള്ളു, മിഷീനിലിട്ടാ അതൊക്കെ വൃത്തിയാകോ അറിയില്ലേട്ടോ നിങ്ങളതൊക്കെ മെഷീനിലിടുമ്പോ വൃത്തിയാവലുണ്ടോ ഹലോ ഹലോ എന്താ കേൾക്ക്ണില്ലല്ലോ ഹലോ ഹലോ എനിക്കൊന്നും കേൾ